ആ എന്തെടക്കുവായിര്ന്ന്
ആ ഇവിടെ വെ ർദേരിക്കാന്ന് ച്ച്
ഉം ഉം ഉം സിനിമ അക്കെ കാണോ
സിനോമ കാണും തിയറ്റർല് പോയി കാണാന ഇഷ്ടം
ഉം
പോയി കാണോ
ആ ഞാൻ നേര ഇപ്പൊ പോവാൻ സമയ ഇല്ല ഉം അതുകൊണ്ട് തന്നെ ആ സ്കൂള് തൊറപ്പിന്റെ അല്ലല്ല പിന്നെ നമ്മളീ ഞാൻ പറഞ്ഞില്ലേ ഭർത്താവ് അങ്ങ് ദുബായിലായിരുന്നു അപ്പ പിന്നെ നമ്മള് ഒറ്റക്കൊന്നും അങ്ങനെ തിയേറ്ററി പോയിട്ടില്ല
ഓ ഓ ഓ വണ്ടിക്കാേട്ടിക്കാനറിയോ
ഇല്ല വണ്ടി ഓടിക്കാന പഠി ച്ചിട്ടില്ല എന്നാലും ആ സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. പഠിക്കാൻ പോയില്ല ഉം എവിടേം ഈ പ്രാവശ്യം പഠിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നതാ
ആ അന്ന് കൊറച്ചും കൂടി ഇതുണ്ടായിരുന്നല്ലേ
ആഹ് പിന്നെ അത് നടന്നില്ല വണ്ടി പഠിക്കാന്
സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരാഴ്ച മതി മൊ മൊത്തത്തിൽ ഒന്നു
ആ അതാ ഏഹ് സെക്കനാൻഡ് ഒരു വണ്ടി എടുത്തിട്ട് അങ്ങാണം ഒന്നു നോക്കണോന്ന് പറ
ആ നമ്മള് പോയി പഠി ച്ച് കഴിഞ്ഞിട്ട് പിന്നെ. ഓട്ടിക്കാതിരിക്കുന്നതിനെക്കാൾ നല്ലത് കണ്ടിന്യൂസ് ഓട്ടിക്കുമ്പഴേ നമുക്ക് ആ ഒരുത് കിട്ട ത്തൂ അല്ലെങ്കി നമ്മൾ പിന്നെ
അതാ നമ്മുക്കല്ലാതെ വണ്ടി നമ്മള് പഠിച്ചുകൊണ്ട് ഗുണമില്ല നമ്മുക്കാരുതെങ്കിലും വേറെ ആ ന്തെങ്കിലും വണ്ടി എടുക്കുമ്പോ ഒരറപ്പല്ലേ
ആ എന്തെങ്കിലും സം നമ്മടെ വണ്ടിയാണെങ്കില് നമുക്ക് അത്ര ധൈര്യത്തിൽ എടു ത്തിട്ട് പോവാല്ലോ
ഇതാവുമ്പോ നമ്മടെ വണ്ടിയാകുമ്പോ നമ്മക്ക് പേടിക്കണ്ടാല്ലോ വണ്ടി ഓടിക്കാൻ അറിയാവോ?
ആ കൊറച്ച് ചെറുതായിട്ട് കൊറച്ച് ആ പഠിച്ച് ഏ പഠിച്ചോണ്ട് ഏ വയ്യായിരുന്നല്ലോ ഇപ്പം പിന്നെ അതിന്റെ കൂട്ടത്തി ചെറുതായിട്ട് പഠിച്ചോണ്ടൊക്കെ ഇരുന്നതാ അ ആ പിന്നെ ഒന്ന് ഇതായത് അപ്പൊ പിന്നെയും വണ്ടി മാറ്റി അവിടോട്ട് വെച്ചു അത്യാവശ്യം ചെറുതായിട്ട് ഓട്ടിക്കും ഹസ്ബൻഡ് കൂടിര്ന്നൊ ഓട്ടിപ്പിക്കും
ആഹ് ആഹ്
ഇപ്പം ഒന്ന് ഹോസ്പിൽ കാര്യങ്ങളൊന്നെല്ലാം ഒന്ന് മാറീട്ട് വേണം ഒന്നും കൂടി ഒരാഴ്ച പഠിച്ചിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട്
സ്വന്തമായിട്ട് വണ്ടിയുണ്ടോ?
ആ ഉണ്ട് ആ ആക്ടിവ ഉണ്ട് എൻഡോർക്ക് ഉണ്ട്
ആഹ്
അപ്പൊ ചേട്ടോ ഇനി ഉണ്ടല്ലോ ചേട്ട പിന്നെ അതുമായിട്ട് ഓഹ് ഇപ്പം മഴയാ നമ്മുടെ അവസ്ഥ അതും ഇതും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൂടുതലും ഓട്ടോ തന്നെയാണ്
ആണ് ആഹ്ആഹ്
പേടിക്കേണ്ടല്ലേ ഏത് കാലാവസ് സ്ഥയിലും ആ പൂവാ പിന്നെ നമ്മള് ബൈക്ക് എടുത്താ പിന്നെ റെയിൻ കോട്ടിട്ട് പിന്നെ അത് ഭയങ്കര പാട് അപ്പൊ കൂടുതലും ചേട്ടാ ഓട്ടോ തന്നെയാണ് അപ്പൊ വണ്ടി രാവിലെ തൊട്ട് ഉച്ചവരെയൊക്കെ മിക്ക സമയങ്ങളിലും ഇവിടെത്തന്നെ വണ്ടി വെറുതെ ഇരിക്കത്തേയുള്ളൂ പിന്നെ ആഴ്ചേൽ ഒരിക്കലെങ്ങാണം ഇങ്ങനെ വെച്ചേക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു അരമണിക്കൂറ് വെല്ലോം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യത്തിന് എടുത്തിട്ട് പോയാലേ ഉള്ളൂ
അവിടെ അടുത്താണോ ഓട്ടോ സ്റ്റാൻഡ്
ആഹ് ഇവിടുന്ന് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ്
ആഹ് ആഹ്
ആ ഒരു ഫോൺ ചെയ്തിട്ട് നമ്മ നമ്മൾ ഒരുങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് വരും അത്രക്ക് അടുത്താ
ആഹ്
പിന്നെ അതുകൂടാതെ ഈ സ്റ്റാൻഡി കിടന്നാലും അപ്പുറം നമ്മുടെ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ ഓട്ടം വിളിക്കും അപ്പൊ എന്റടുത്ത് ഇങ്ങനെ പറയും അങ്ങോട്ടാണ് ഓട്ടം അങ്ങോട്ട് വരുകാണ് എന്ന്
ഉം അന്നേരം എങ്ങനാ ആഹാരമൊക്കെ വീട്ടിൽ വന്ന് കഴിക്കാമല്ലോ അടു
ആഹ് ആഹാരം വീട്ടിൽ വന്ന് കഴിക്കും ഉച്ചക്കും രാത്രിലും മാത്ര ഫുഡ് കഴിക്ക ത്തൊള്ളു രാവിലെ ഏത്തപ്പഴം വെല്ലോം കഴിക്കുന്നതേ ഉള്ളൂ രണ്ട് ഏത്തക്ക രാവിലെ കഴിക്കും ചായ കുടിക്കാത്ത
ആ ആ ആ അപ്പൊ വീട്ടിൽ ഒറ്റക്കെ ഒള്ള് ല്ലേ കഥകളൊക്കെ വായിക്കുവോ
ബുക്ക് വായിക്കും കുറച്ച് ചേട്ടൻ പക്ഷേ ഭയങ്കര ആഹ് ഇതും വായനാശീലം നല്ല രീതിക്കുള്ള ആളാ ഒരു ചെറിയൊരു ലൈബ്രറി സെ പോകയുണ്ട് ഓ വായിച്ചിട്ട് നമു ഇങ്ങനെ പറയും ഈ ബുക്ക് കൊള്ളാം ഈ സമയം ഫോണിൽ കളിക്കല്ലേ കൊറച്ച് നേരൊക്കെ വായിക്കീന്ന്
ആഹ് വായിക്കുന്ന നല്ല അല്ലേ ഞാനിവിടെ മോന്റെ സ്കൂളിഇതോട്ട് എല്ലാ വെള്ളിയാഴ്ച അവർക്ക് ഓരോ ബുക്കുകൾ കൊടുക്കും ആഹ് അവര് വാങ്ങി ച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കത്തേള്ളൂ ചുമ്മാ ഞാനെട് ത്ത് വെച്ച് വായിക്കും ഞാൻ വായിച്ചിട്ടത് ഞാൻ തിരിച്ചു കൊടുക്കും
ചോയ്ക്കോ എന്തായിരുന്നു കണ്ടന്റ് എന്നൊക്കാ മക്കള്
ഏ ആ അവരിങ്ങനെ വന്ന് നമ്മള് ഒറക്കെ വായിച്ചു കൊടുക്കാമെങ്കിൽ അടുത്ത് വന്ന് കിടന്ന് കേക്കും അല്ലാതെ അവർക്ക് വായനയോട് ഒന്നു താൽപ്പര്യം ഇല്ല
പക്ഷെ ഈ പ്രായ ഇപ്പം ഇപ്പൊ ഇച്ചിരി വായനാശീ ലം കൂടെ ഉണ്ടെങ്കിൽ കൊറച്ച് കൂടി പഠിക്കാനുള്ള ഒരു ഇത് പെട്ടെന്ന് കി ട്ടും
ആ ഇത് വായിക്കത്ത് ഒന്നുമില്ല വായിക്കാതെ നമ്മള് വായിച്ചു കൊടുക്കാങ്കി അവിടെ കിടന്ന് കേക്കും അല്ലാതെ വായനയില്ല മോള് പിന്നെ അല്ലാതെ കഥകളൊക്കെ ഉണ്ടെങ്കി അവള് ഇരുന്ന് വായിക്കും ല ആൺപിള്ളേർ അവൻമ്മാര് അടങ്ങിയിരിക്കത്തില്ലല്ലോ ഉം അതെ ഇങ്ങനെ കഥകളൊക്കെ ണ്ട് കേക്കാന്ന് കേൾക്കാന് ഇഷ്ടാ കഥകളൊക്കെ പറയുന്നത്
ഇവിടെ ചേട്ടൻ മലയാളോം ഇംഗ്ലീഷ് ഒക്കെ എന്തെ നോവലുകള് കഥകള് അങ്ങനെ എന്തെങ്കിലൊക്കെ ബുക്കുകളൊക്കെ എറങ്ങുന്ന ട്രെൻന്റ് അനുസരിച്ചും നല്ലതാന്നൊക്കെ ആരെങ്കിലും പറയുന്നെങ്കി ല്ലേ മറ്റേ ബുക്ക് സ്റ്റോളിൽ വേ ചിറ്റ വരും
ആ ആ
പിന്നെ മറ്റേ പുരാണ ഒക്കെ സം തായ
ആ ആഹ് ആ ഇവിടെ അത് ഇരിപ്പണ്ട് ഈ ഐതിഹ്യങ്ങളൊക്കെയെ അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് വല്ല്യരു പുസ്തകം അയി അതൊക്കെ എടുത്ത് വെച്ച് ഞാന് ഇങ്ങനെ ചുമ്മാതിരിക്കുവ നമ്മള് രാവിലെ ജോലി ഒതുങ്ങി കഴിയുമ്പോഴേ
ആ ആ ആ
അതിങ്ങനെ കഥകളൊക്കെ വായിക്കും പിന്നിപ്പോ നമ്മടെ ഈ കുടുംബക്ഷേത്രത്തിൽ ഇതൊണ്ട് ആ നമ്മുടെ വാർഷികാ വാർഷികത്തിന് വേണ്ടി ഞങ്ങളൊക്കെ ഭക്തി ഗാനങ്ങ പാടാനുണ്ട്
ഓ
ആ നമ്മുടെ കുടുംബത്ത് മാത്രം ആ അപ്പൊ ഞങ്ങള് കൊറച്ച് ആ നമ്മുടെ ഇവിടെ ഫുള്ള് അപ്രൊ ഇപ്രോ എല്ലാം നമ്മുടെ ബന്ധുക്കാരാ ആ അ അവരെല്ലാരു പാട്ട് അന്നേരം ഞങ്ങള് കൊറച്ച് കഴിയുമ്പോ പിന്നെ ഈ പാട്ടിന്റെ പ്രാക്ടീസിനു പോവും ഉം അങ്ങനെ പുള്ളാര് വരുന്നന് മുന്നേ അത് നിർത്തും നിർത്തിട്ട് പിന്നെ വന്ന് പിന്നെ പുള്ളാര് വന്ന് കഴിയുമ്പോ അവരുടെ ജോലികളല്ലേ ചായ ഇടിലും അവർക്ക് എന്തെലും കൊടുക്കാനും
ഉം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണോ അതോ ചായ മാത്രം കഴിച്ചോളുവോ
അങ്ങനെ രാവിലത്തെ കാപ്പി ഉണ്ടെങ്കി അത് വൈകിട്ട് വന്നങ്ങ് കഴിച്ചോളും ഉം അല്ലെ ഇ നമ്മൾ ഉണ്ടാക്കി വെക്കണം ഇനിയിപ്പൊ വൈകീട്ടത്തേക്ക് ഇനി ഇഡലി ഉണ്ടാക്കിപ്പോ ബാക്കി മാവെടുത്ത് മാറ്റി വെച്ചായിരുന്നു വൈകിട്ട് വരുമ്പോ ദോശ ഉണ്ടാക്കി കൊടു അന്നേരം ചൂടോടെ കഴിച്ചോളുവല്ലോ ഒണ്ടാക്കി വെച്ചല്ലേ ഉം ആ അത് മു തിയേറ്റർ കുഞ്ഞിലെയെങ്ങാണ്ട്ത് കണ്ടതാ അവന് ഓർമ്മ പോലും ഇല്ല അവനിങ്ങനെ എടക്ക് ഇവിടത്തെ ടി വി ഒക്കെ വലുതാന്നതൊക്കെ ഒക്കെ അവൻ കണ്ടട്ടില്ല അവനാ ആ കുഞ്ഞ് അവൻ കൈക്കുഞ്ഞായിരിക്കുമ്പോഴല്ല ആടുംപുലിയാട്ടം ഞങ്ങൾ പോയി കണ്ടെ ഉം ആ ജയറാമിന്റെ വ അങ്ങനെ പിന്നെ ഇപ്പം ആ ഈ എടക്ക് ഇപ്പൊ പിന്നെ ദൃശ്യം ത്രീ ഇറങ്ങിയപ്പം ആ പോണോന്നും പറഞ്ഞായിരുന്നു അവനെ ഒന്ന് കൊണ്ട് കാണിക്കണന്ന് പറഞ്ഞാ ആ അന്നും ഇതോട്ട് പോക്കു അങ്ങോട്ട് നടന്നില്ല
പോയി കാണാൻ ആഗ്രഹം ഇല്ലേ?
ഇഷ്ടവാ നമ്മക്ക് ചെലപ്പോ നമ്മുക്ക് ഒ ഒത്ത് വരുമ്പം എന്തേലും ഒര് ഇത് കാരണം അങ്ങനങ്ങ് മൊടങ്ങും ഉം പിന്നെ തുണി നനെയൊക്കെ കഴിഞ്ഞോ?
നാളെ നാളെ നനയ്ക്കണം വാഷിങ് മെഷീൻ ആയത് കൊണ്ട് നമുക്ക് രണ്ടു ദിവസത്തെ മൂന്ന് ദിവസത്തെ തുണിയിട്ടല്ലേ കഴുകാൻ പറ്റൂ.
ആഹ് ആഹ്
ഞങ്ങൾ രണ്ടുപേര് മാ ത്രവും താനെ അല്ലേ ഉള്ളൂ
ആഹ് അന്നേരം ഒത്തിരി തുണിയൊന്നുമില്ല.
ഇല്ല ഒത്തിരി തുണിയില്ല രണ്ടുപേരും ഡെയിലി മാറുന്ന ഒരു ജോഡി രണ്ടു ജോഡി ഡ്രസ്സല്ലേ ഉണ്ടവത്തോള്ളു
ആഹ്
അപ്പൊ ഒരു മൂന്ന് ദ്, ദിവസം എങ്കിലും ഇടുന്ന അല്ലേ നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് ഓൺ ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ അത് കറ
ആഹ് അത് ശെരിയാ മ് എങ്ങന ഉണങ്ങി കിട്ടുന്ന ആണോ ഉണങ്ങി കിട്ടുന്നയാണോ
നല്ല ഫുള്ള് ഡ്രയർ ആയി കിട്ടും എന്നാലും നമ്മൾ ഇത്തിരി നേരം എടുത്തോണ്ട് വന്ന് വെയില ഒരു പതിനഞ്ച് മിനിറ്റ്
ആ അതിനുള്ളിൽ ഒണങ്ങു ല്ലേ അപ്പൊ മഴയായാലും അധികം ബു - ദ്ധിമുട്ടില്ല
ഫുള്ള് വെള്ളവും പോയി നല്ല ചൂടായിട്ടാണ് വരുന്നത് മഴ ആണെങ്കിൽ പോലും നമ്മള് ഒരു രണ്ടുപേരുള്ളത് കൊണ്ട് ഹാളില് മുകളിത്തെ ഹാളില് ഒരഷ പോലെ കെട്ടിയിട്ടുണ്ട് ഒരണ്ണവേ കെട്ടിയിട്ടുള്ളൂ കൊറച്ച് തുണിയല്ലേ ഒള്ളൂ ള്ളൂ
ആഹ് ആഹ്
ഒര് അഞ്ച് ആറ് ജോടി രണ്ടുപേരുടെയും കൂടി വരുത്തല്ലേ ഒള്ളു
ഉം
ഇതുകൊണ്ടുവന്ന് ഇട്ടാലും ഒട്ടും മറ്റേ നനഞ്ഞ സ്മെല്ലും ഉണ്ടാവില്ല ആ വെള്ളം ഇറ്റ് താഴെ വീഴത്തുവില്ല
പിന്ന
നല്ല ഒപ്പ നല്ല ഒണങ്ങി കെടക്കും പിന് ന്നെ നമ്മള് ചെറിയ വെയില് വല്ലോം കാണുമ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് പുറത്ത്, ആ പൊറത്തു കൊണ്ടുവന്ന് തിരിച്ചും മറിച്ചും ഇട്ടു കഴിയുമ്പ തന്നെ അലമാരിയിൽ വെക്കാ പരിവത്തിലായിക്കിട്ടും വെയില് ഇപ്പൊ മഴയയാത് കൊണ്ടിട്ട് ഒരു രക്ഷയില്ലല്ലോ
ഉം അല്ല മരങ്കാലൊക്കെ ഉള്ളടാണോ
ആ മരം ഹ് വെയില് ഞാനാണെങ്കില് മുകളിൽ അങ്ങനെ കൊണ്ടിടുന്ന തുണിയാണെങ്കിൽ വാൽക്കണിയിലോട്ട് എടുത്തിടും രണ്ടാമത് നിലയായത് തുകൊണ്ട് ഇങ്ങനെ ആയാലും വെയില് കിട്ടും
ഉം
വാൽക്കണിയിലോട്ടും പിന്നെ മു മുകളിലോട്ട് കേറിപ്പോകുന്ന സ്റ്റെയറിന്റെ കൈവരിയിലോട്ടും കൊണ്ടിടും ആഹ് ആഹ് ഉണങ്ങും താഴെ ആകുമ്പോ ഏ വീടിന്റെ നിഴല് രണ്ടാ രണ്ട നില ആയതുകൊണ്ട് വീടിന്റെ നിഴലൂണ്ട് പിന്നെ കൊറച് ക്ഷതാണ നൽക്കുന്നോണ്ടും ഇത് കിട്ടാനും പാട ന്തസ് താഴ കൊണ്ടിട്ടാ ഒരു മഴ വല്ലം വന്ന നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും മൊത്തം ത്തംതനയില്ലേ അത്ര ഒണങ്ങി തുണിങ്കുടിയല്ലേ ഇതിപ്പോ ഞാൻ സിറ്റോട്ടിൽ ആ വാൽക്കണിയിലോട്ട് വന്നിരുന്നിട്ടാണ് കൊണ്ടോന്നിടുന്നത് ഇതവിടെ നി തിരിച്ചുമറിച്ചു വ്ട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ എടുത്ത് അകത്ത് വച്ചിട്ടേ ഞാൻ കേറി പോരത്തോള്ളൂ
ഉം ഉം
വാഷിംഗ് മെഷീൻ ഇത്ര നേരം പ്രവർത്തിച്ചത് വെറുതയാവും
ഉം തെടക്കുവായിരുന്നോ
ആ കിടക്കുവായിരുന്നു
ആ എന്നാ കേടന്നൊ
ആ ഹ്ശരി